ആഹ് ആഹ് കേക്കാവോടാ. ആഹ് കേക്കാം പർഞ്ഞോ, ആഹ് എന്തെടുക്കുന്നു ട്യൂണൊക്കെ കഴിഞ്ഞോ ച്ചൊ ചോറൂണ് കഴിഞ്ഞില്ല. ചോറു കഴിക്കണം. ആണോ മാഗിയാണോ? മാഗി യല്ലാ
കയിച്ചോ?
കയ്ച്ചോ കഴിചില്ലെടാ, കഴിക്കണം ഞാ കൊർച്ച് തെരക്കൊക്കായിരുന്നേ ആണോ? അതീ എടക്കെടക്ക് തലവേദന ഭയങ്കരവായിട്ട് വരുന്നുണ്ട്. അതെന്നാന്ന് പോയിട്ട്ചെക്ക് ക്കെയ്യണം. അയ്‌ന്റെ ഒരു അസ്വസ്ഥത മൈഗ്രീനുണ്ടോ ഗ്രേനുണ്ട് എന്നാലും പ്പം അടിക്കടി എടയ്ക്കെടയ്ക്കിങ്ങനെ വരില്ലേ ആഹ് ആഹ് ഈ ഞാൻ പറയാം വെയിലുള്ളടുത്ത് നോക്കുമ്പോഴൊക്കെയാണോ? അതെ ആ വേദന വന്നഴിഞ്ഞാ വെളിച്ചം പാടില്ല സൗണ്ട് കേക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള- ചെല ബുദ്ധിമുട്ടുകളുണ്ട് ആഹ് അ നീ കണ്ണൊന്ന് ടെസ്റ്റ്യ്ത് നോക്കാൻ ടെസ്റ്റ്യ്ത് നോക്കാൻ മേലാരുന്നോ കണ്ണല്ലേ നോക്കണോടാ കാരണത് ഭയങ്കരൊരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു ആദ്യൊന്നും വല്ലിയ കൊഴപ്പല്ലായിരുന്നു മാനേജ് ചെയ്യാൻ പറ്റുവായിരുന്നേ ആഹ് ഇപ്പൊ ടാബ്‌ലറ്റ് കഴി വേറെ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് എന്ത് തരും ആഹ് ബുദ്ധിമുട്ടൈ ആഹ് ആഹ് അതുകൊണ്ട്
ഉം ഞാനാണെങ്കി എനിക്ക് എനിക്കും തലവേനയൊക്കെയുണ്ട്
ക്കെണ്ട് ആഹ് ഹാ ഹാ ഹാ അപ്പൊ പിന്നെ ഞാൻ കൊറീച്ചായി പിന്നെ ഞാആശുപത്രി ൻക്ക് കണ്ണ് ആഹ് കണ്ണീൻ്റെ വെക്ക് വെക്കുന്നേനൊരു കൊഴപ്പണ്ടായിരുന്നു കണ്ണാടി വെക്കണാരുന്നോ ആഹ് ഇനി കണ്ണാടി വെക്കണായിരുന്നു പക്ഷെ ഞാൻ കണ്ണാടി വെക്കില്ലായിരുന്നു ആഹ് എനിക്കാണെങ്കിലുണ്ടല്ലോ എനിക്കിഷ്ടല്ല കണ്ണാടി വെക്കാനേ ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണിന് എന്തെകിലും വിഷയം- ഇന്നലെ ചെറിയൊരു തലവേദന വന്നപ്പൊതന്നെ ഈ കണ്ണാടി വെക്കാൻ വേണ്ടി തന്നെ- പക്ഷെ അന്ന് കൊയപ്പന്നുല്ലായിരുന്നു അവര് കണ്ണാടി വെക്കണ്ടെന്ന് പറഞ്ഞ് പക്ഷെ ഇപ്പൊ വെക്കേണ്ടൊരു സിറ്റുവേഷനിലേക്ക് എത്തീന്
ആഹ് ആ എനിക്ക് മൂന്ന്
എനിക്ക് മൂന്ന് കണ്ണാടിയുണ്ട് എല്ലാം ഷെൽഫിൽ വെച്ചേക്കാ ആഹ് ഹാ ഹാ എന്താ ഇഷ്ടല്ലേ
എനിക്ക് കണ്ണട വെക്ക്ണ ഇഷ്ടല്ല എന്റെ മൊഖം മാറിപ്പോവും
മാറിപ്പോകും മൊഖം മാറിപോവല്ലെ ഒരു നല്ലൊരു ആഹ് എന്നാ പറയുന്നെ ഒരു ബുജി ലുക്ക് കിട്ടത്തില്ലേ ബുദ്ധിജീവിയുടെ കണ്ണാടി വെക്കുമ്പോ ഇഷ്ടാണ് എട്ടാം ക്ലാസ്സ് തൊട്ട് കണ്ണാടി വെക്കാംപറഞ്ഞേയ ആഹ എന്തായിരുന്നു കണ്ണിന്- ഈ തലവേദനയായിരുന്നൊ അത് തലവേദന ഉണ്ടായിരുന്നു പിന്നെ ഇനി ചെറിയ അക്ഷരം കാണത്തില്ലരുന്നു ആഹ് ഹാ ഹാ അങ്ങനെണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കൊഴ പ്പെനിക്ക് കാണാ പക്ഷെ തലവേദനണ്ട് തലവേദന ഉണ്ടല്ലേ ഇങ്ങനെ എടക്കെടക്ക് വരോടാ അതോ ആഹ് എടക്കെടക്ക് വരും ആഹഹാ ഹാ ഹാാ ഓക്കേ ഓക്കേ ഓക്കേ എനിക്കങ്ങനെ ജെല്ല് എനിക്കിങ്ങനേ ഈ ഒറക്കൊള യ്ക്കു ഇപ്പം പിന്നേ ഈ സമയത്തിന് ഫുഡ്ഡ് കഴിക്കാത്തവരക്കും പിന്നെ സ്‌ട്രെസ്സ് ആഹ്‌ ആഹ്‌ അധികം സ്ട്രെസ്സുണ്ടാവുമ്പോ ആഹ് ചെല സമയത്ത് ഈ സ്ട്രെസ്സ് കാരണണ്ടല്ലോ നമ്മള് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മള് വഴ ക്ക് പറയ ശരിക്കേ എനിക്ക് താന്നെ അറിയത്തില്ല -
തൊടങ്ങ്
എന്നോടൊന്ന് എന്നോട് മിണ്ടുന്നില്ലെങ്ങി ഇഷ്ടല്ല എനിക്ക് ദേഷ്യം വരും ദേഷ്യം ഭയങ്കര ദേഷ്യാണേ ഞാൻ ന്നിട്ട് ഇവറ്ക്ക് കാണുമ്പോ എന്റെ ഉള്ളിന്റെയുള്ളിൽ വിഷമോണ്ടയ്യോ ഞാനിവരേ ഇങ്ങനെ പറഞ്ഞല്ലോന്നോർത്തേ പിന്നെന്ത്യ്യും പിന്നെയും ഇത് തന്നെയാ ആവർത്തിക്കും നമ്മള് ഭയങ്കര ദേ പക്ഷേ ആരേലും അടുത്ത് വന്നാലോ സൗണ്ട് കേട്ടാലോ- ആരെ കണ്ടാലും ഒരു ഇറിട്ടേഷനാ സത്യം പറഞ്ഞാ ആഹ് ആഹ് അങ്ങനെ ടാബ്ലെറ്റ് കഴിക്കണ്ടാന്ന് ഓർക്കുവേ പക്ഷെ നമ്മള് ഇവരെ ഓ പ്പോമ്പോ, എന്തീയ്യും. കാരണം, നമ്മളെ നോക്കിയായാലല്ലേ, ഇവര്. ഒന്ന് നോക്കാൻ പറ്റൊള്ളൂ ന്നുള്ളൊരു, ചിന്ത വരുമ്പത്തേക്ക്. ടാബ്ലറ്റ്, ആഡ്, അഡ്, അങ്ങ് കഴിച്ചു പോകും. ചോറിന്ള്ള, സ്പെഷ്യലക്കെ ഉണ്ടാക്ക്യോ? സത്യം പറഞ്ഞാ, എന്തായിരുന്നു? പയറ്, പയറ്, ചെറുപയറ്. ആഹ്, വൃത്തിയായിട്ടുള്ള, സംഭവങ്ങളിലേക്കങ്ങ്, പോകാന്നോർത്ത് ചെയ്യുന്നാണ്. പക്ഷെ, ചെയ്യത്തൊന്നുല്ല! രണ്ടൂ, ന്നൂ, സൊക്കെ, ഫോളോയ്യും. അത് കഴിഞ. മൂന്ന്, ദിവസം. അത് കഴിയുമ്പോൾ പിന്നേം. ആഹ്, ആഹ്, ഞാനും, അങനേര്ന്നു. എന്റെ, സ്കിന്നിന് മറ്റേ. കാൽസ്യത്തിന് കൊറവ്ണ്ടേ ആഹ്ഹാ അപ്പം ഓയിൽമെന്റ് ഉണ്ട് അപ്പം ഞാനിങ്ങനെ പേപ്പറേല് ഇങ്ങനെ കാ ങേ ഒന്ന് രണ്ട് മൂന്ന് നാല്ഞ്ചാറ്ന്ന് എഴുതും ഏ എന്നിട്ട് ങ്ങനേ, എല്ലാ ദിവസവും, പര ട്ടുമ്പോ ഇങ്ങനേ വെട്ടി, വെട്ടിടും. ആഹ്‌, ആഹ്, ഹാ, ഹാ, അതങ്ങനെ ഒരു, ആറു, മാസം വരെ, തയ്ച്. പിന്നെ, അങ്ങ് തേയ്ച്ചില മടിയേ യി. ഹാ, ഹാ, ഹാ, ഹാ, ഹാ, അതേ, അതേ, ആഹ്, കാൽസ്യക്കൊറവിന്റെ അല്ലേ? എൻ്റെ, മോന്, ഇങ്ങനെ, കാൽസ്യത്തിൻ്റെ- കൊറവുണ്ടായിരുന്നേ?
ആഹ്,
പക്ഷെ, മൊഖത്തും അങ്ങനെ കൊഴപ്പങ്ങളൊന്നുല്ലായിര്ന്നു. ബോഡി പെയിൻ. ചെസ്റ്റ്, പെയിൻ ആയിരുന്നു. ഞാന എനിക്ക്, പേടിയായിരുന്നു, കാരണം. ഉം, ഉം, ഉം, ആയിപ്പോഴ്ള്ള അത്, എനിക്ക് നെഞ്ചുവേദന വര്ന്നു, പറയുമ്പോ- എനിക്ക്, ഭയങ്കര, പേടിയായിരുന്നേ? കാരണം, ഇപ്പോള്ള പല, പല, ഇതല്ലേ? കുഞ്ഞുങ്ങൾക്ക് പോലും, ഈ, ചെസ്റ്റ് പെയിൻ ഉണ്ടാവുന്നുണ്ടല്ലോ? എനിക്ക്, ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ. ഇ, സി, ജി, ഒക്കെ, എടുത്തു നോക്കീ. ഇ, സി, ജി, ട്ത് നോക്കിയപ്പത്തേക്ക് കൊഴപ്പൊന്നുല്ല. ന്നിട്ട്, അവര്, പറഞ്ഞു. ഇത്പോലെ, കാൽസ്യ, കൊറവിന് ഇങ്ങനെ ബോഡി, പെയിന്, മസിൽ പെയിന്, ജോയിന്റ്, പെയിന്, ഒക്കെ. ആഹ്‌, എനിക്കിങ്ങനെ, വെള്ളപ്പാഴ് പോലെ മോത്ത് വരും. ആഹ്, ആഹ്‌ ഞാനാണെങ്കി, ഹോമിയോന്ന്, മരുന്ന്, മേടിക്കും. ഹോമിയോന്നല്ലേ. ഹോമിയോ എങ്ങനേടാ, മര്ന്ന്, ഹോമിയോ? ആഹ്‌, ഇ ചെലവർക്ക്, പിടിക്കും. ചിലവര്, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച്,, അങ്ങനെക്കെ ആയിരിക്കും. ചിലോർക്, പിടിക്കേല. ചേലോർക്ക്, പിടിക്കും. പിന്നെ, അത്, കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കറക്റ്റ് ഫോളോ ചെയ്യുവാണെങ്കിൽ, അത്. റിസൾട്ടുണ്ട പത്യമാണോ, ആഹ്, അതൊക്ക നോക്കണം. ആണല്ലേ, എന്തൊക്കെ കഴിക്കാൻ പാടില്ല? അങ്ങനെ, ന്തേലുക്ക ഉണ്ടോ? ഈ, ഈ, മൊട്ട, പോലത്തെ സാധനങ്ങളൊന്നും, കഴിക്കാൻ പാടില്ല. എ, മൊട്ട, എറച്ചി, അങ്ങനെയൊക്കെയാണ്. ഇറച്ചി, കുഴപ്പഴേക്കും മൊട്ട, കൂട്ടാൻ പാടില്ലന്ന പറഞ്ഞ. ഈ താരനൊക്കെയു ള്ളവരോട്. പിന്നീ, എണ്ണ, യധികം യൂസ് ചെയ്യല്ല. എണ്ണ, യൂസ് ചെയ്യരുതല്ലേ. ആഹ്, അങ്ങനെയൊക്കെ, യുണ്ട്. പക്ഷെ, എനിക്ക്, എന്നോട് എനിക്കൊരു, എന്റെ, ഒരു നാത്തൂനണ്ടേ? പുള്ളിക്കാരി, ഇങ്ങനെ, ഹോമിയോ, മരുന്കള അധികം എന്ത് ചെയ്യുന്നെ? ക്കാരി പറഞ്. എടീ, കൊച്ചെ, നമ്മളീ, ഈ ഇംഗ്ലീഷ് മരന്നൊക്കെ, കഴിക്കുന്നതിനേക്കാൾ, ളും. ഏറ്റവും ബെസ്റ്റ് ആണ്. ഹോമിയ എന്ത് ചെയ്യുന്നത്. ഉം, കഴിക്കുന്നു. കാരണം, പിടിച് കിട്ടാൻ താമസമാണെങ്കിലും. ഇത്ര, സൈഡ് എഫക്ട് ഇല്ല, ല്ലോ, ടാ. ആഹ്, ഉവ്, ഉവ്, ഉവ്, നല്ല കാര്യം. ഞാനീ പിള്ള... ള്ളാർക്ക് കൊടുക്കാലോ, ന്ന്, ങ്ങനെ ഓർക്കുന്നുണ്ട്. ഹോമിയോ? ഉം, പിന്നെ, തല, താരനൊക്കെ. ണ്ടോ? എന്നടാ തല താരനുണ്ടോ എൻ്റെ തലേ താരന് ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ടോ ഉണ്ടേൽ അതേ ഉള്ളൂ
ആഹ് ഞാൻ
ഞാനാണെങ്കി എൻ്റെ തലേൽ താരനില്ല പക്ഷെ എൻ്റെ തലേ താരൻ പിടിക്കൂല അതെന്താന്ന എനിക്ക അറിയത്തില്ല എല്ലാരും പറ തലേ താരനാന്നാ പക്ഷെ എന്റെ തലത്തെ മാത്രം താരൻ പിടിക്കലാ ആണല്ലോ നല്ല കാര്യം അയ്യോ താരം വരാതിരിക്കുന്നതാ നല്ലത് താരം വന്ന കഴിഞ്ഞുണ്ടല്ലോ ഈ മുടി വള എന്ത്തു ചെയ്യും എന്റെ മുടിയൊക്കെ ഉണ്ടല്ലോ ഒരു കഴിഞ്ഞ വർഷം വെട്ട ചെയ്താ ഹെയർ കട്ട് ചെയ്താല്ല ഹെയർ കട്ട് അടിച്ചിട്ട് ഇതുവരെ അത് വളർന്നിട്ടില്ല ആ അങ്ങനെ തന്നെ എന്ത് ചെയ്തേക്കുവ ആഹ് എനിക്ക് വെട്ടിക്കഴിഞ്ഞാ വളരാണാ പാട് വളരാൻ പാട ആ അപ്പ ഞാൻ ഗൂഗിളിനോട് ചോദിച്ചു ജമിനിനോട് ചോദിച്ചു ആഹ് അപ്പൊ എനിക്ക് മറ്റ താരണ ഉണ്ടെങ്കി ഇങ്ങനെ ഹെയർ പാക്ക് ഒക്കെ പറഞ്ഞന്നോ ആ ഹ എന്തൊക്കെ പറഞ്ഞ തന്ന കേൾകട്ടെ അതാണെങ്കിൽ നമ്മുടെ തുളസില്ലേ അ ഹ ഹ തുളസിയും ചെമ്പരത്തിയും ചെമ്പരത്തിപ്പൂവും ഒക്കെ കൂടി പിന്നെ നമ്മളെ പിറ്റേന്ന് നമ്മളെ ഉലുവ വെള്ളത്തി ഇടിയല്ലേ അതും പിന്നെ നമ്മളെ റൈസ് വാട്ടർ ഒക്കെ ഇട്ട് അടിച്ചാ മതി തലേന്ന് തൂത്തിരുന്ന് മറ്റിരിക്ക എന്നൊക്കെ ഉലുവയും ഉലുവയും പിറ്റേന്ന് ഉലുവ വെള്ളത്തി വെള്ളത്തി ഇടണം തലേ ദിവസം ഇടണംന്ന് പറ ഉ അങ്ങനയിട്ട് വെക്കണം തലേ ദിവസം ഉലുവ വെള്ളത്തി ഇടുക ആ ആഹ അപ്പ അത് കുതിർന്ന് വരില്ലോ അതെ അതും ഏർ ചെമ്പരത്തി പൂ ചെമ്പരത്തി ആ അതൊരു പിടി ആ അതും ആ അത് ഈ മൂന്നുകൂടെ അടിച്ച് കഴിയുമ്പോത്തേക്ക അകത്തേക്ക് റൈസ് വാട്ടർ അല്ല റൈസ് വാട്ടർ ഉ ആ അത് ഒഴിക്ക പിന്നെ അടിച്ച് തലേ റൈസ് വാട്ടറുണ്ടല്ലോ ഈ റൈസ് വാട്ടർ അ തലേ ദിവസ പിറ്റേന്ന്നോക്കആ അതാണ് ഏറ്റവും നല്ലത് അ അ അ. ആഅതാണ് കുറച്ചൂടെ നല്ലതല്ലേ. ആഹ് പിന്നെ നമ്മള് കൂട്യ ഷാംമ്പ്വൊന്ന് യൂസെയ്യാ
യൂസ് കൂടിയ ഷാമ്പൂ ഒന്ന് യൂസെയ്ത് ന്ന് യൂസെയ്യാതെ ഇരിക്കയാ
കൂടിയ ഷാംമ്പൂസ് യൂസെയ്യരുതല്ലേ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഏയ് ഞാനീ ഈ നാച്ചുറൽ ഷാമ്പൂസൊക്കെ കണ്ട് ട്രൈ ചെയ്തായിരുന്നെ പക്ഷെ അപ്പഴൊണ്ടല്ലോ ഈ മുടിഅ ഭയങ്കര യായിട്ട് ഡ്രൈ ആയി പോവ നാച്ചുറൽസ് അല്ലെങ്കി ഷാംമ്പൂ യൂസെയ്ത് നമ്മുടെ ചെമ്പരത്തിതാൾ - തേച്ച് നമ്മള് ഇങ്ങെ തേല തൂത്ത് കഴ്ക ഉം ഉം ഉം ഉം. ഉം അപ്പൊ ന- ഈ ഷാമ്പു യുസെയ്യാൻ പറയുന്നത് നമ്മുടെ ഉലുവയുടെ ഒരു മണം ഉണ്ടല്ലോ, ആ ഉവ്വ് ഉവ്വ് ഉവ്വ് അയി വാ അഭയങ്കര ചുടാ അത് മാറായിരിക്കാൻ വേണ്ടി ആഹ് ഓക്കെ ഓക്കെ അപ്പോ ഈ കൂളിംഗ് ഒക്കെ ചെല്ലുമ്പോത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് മുടി വളരുവായിരി യല്ലേ ആഹ് അത് താരൻ ഈ മ് ചെമ്പാ- ഇത് ഉലുവയും കഞ്ഞിവെള്ളോം ചെമ്പരത്തി പൂവും ചെമ്പരത്തീം. ഓകെ, ഐസ് വാട്ടറും കൂടീട്ട് അടിച്ച്യ ആ അങ്ങനെ എല്ലാ ഇത് എല്ലാ ആഴ്ചയിലും ചെയ്യാ ആഹ് എല്ലാ ആഴ് ആഴ്ചേൽ ഒന്ന് തേക്കണായിരിക്കും അല്ലേ ആഹ് തേക്കണം ആആ ആ ആ ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പക്ഷെ എനിക്ക് കൂടുതൽ ആഹ് ട്രൈ ചെയ്യാൻ നോക്ക്ന്ന് കൂളിങ്ങെ ആ. എടാ മോനെ അ നിക്കി കേട്ടൊ ഞാനിപ്പങ്ങോട്ടേക്ക് വിളിക്കാവേ പോകല്ലെ ആ ആ ശരി.